ഹലോ ആഹ് എന്തൊക്കെയുണ്ടവ്ടെ സുഖായിട്ടിരിക്കുന്നേ?
ആഹ് ആഹ് സുഖായിട്ടിരിക്കുന്നു. അവധിയൊക്കെയല്ലേ.
ഉഹ് ഉഹ് ആഹ് ഇവിടെയെല്ലാരും സുഖായിട്ടിരിക്കുന്ന അവധിയൊക്കെല്ലേ ടൂറിനൊക്കെ പോയായിരുന്നാ?
ആഹ് ടൂറിന് പോയാരുന്നു കഴിഞ്ഞ മാസ് സം പോയി ഇടുക്കിയില് വാഗമണ്ണക്ക് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാരും കൂടെ കണ്ടിട്ടുണ്ടോ?
ഇല്ല ഞാൻ ഇതുവരേക്കും അങ്ങനെ പോയിട്ടില്ല. എങ്ങനെയുണ്ടവ്ടെ?
ആഹ് നല്ല തണുപ്പാ അവിടെ ഭയങ്കര അവിടെ എത്ര ചൂടാണെങ്കിലും ഭയങ്കര തണുപ്പാ. ചൂട് സമയത്ത് പോലും ഉം. വാഗമണ്ണെ, പരുന്നുൻപാറ മുട്ടക്കുന്ന ആകൊർച്ച് സ്ഥലത്ത് പോയി ആഹ് നല്ല രസ് വ ഞങ്ങ ള് ആഹ് ഞങ്ങെളെല്ലാരും കൂടെ പോയി. എന്റെ ഒരു ഫ്രണ്ടുണ്ടവ്ടെ പ്പഅവളുടെ വീട്ടിലോട്ട് പോയതാ.
ഉഹ്
ആഹ് അവിടായിരുന്നു സ്റ്റേ രണ്ടൂസം.
ആഹ് ആഹ് രസായിരിക്ക്യൊല്ലേ അടേ പ്രത്യേകിച്ചെന്തുവാ?
അവടെ ഏഹ് നമ്മടെ അവർടെ ആ വഴി തന്നെ കാണാൻ ഭയങ്കര രസ്വാ അങ്ങോട്ട് പോന്നേ. കാണുമ്പോ പേടി വരും നമ്മള് കുറച്ച് പേടിയൊക്കെ വരും നമ്മൾ ഈ റീൽസിലൊക്കെ കാണത്തില്ലേ അതുപോലത്തെ വഴികളാ ഈ ഗ്രമ പ്രദേശത്ത് ഇങ്ങനെ പോകുന്ന വഴികൾ കണ്ടിട്ടില്ലേ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ പോകുന്ന രസവാ കണ്ടുകൊണ്ടിരിക്കാനേ ഇങ്ങനെ കുഴി പോലുള്ള സ്ഥലങ്ങളാ റോഡ് പോകുന്നതിന്റെ താഴോട്ട ഇങ്ങനെ കുഴി പോലെ മലകളും അങ്ങനത്തെ നല്ല രസ പക്ഷെ കണ്ടോൊണ്ടിരിക്കെ
ആഹ് അവിടെ പോയി പിന്നെ പിന്നെ ആലപ്പുഴ ബീച്ചിൽ പോയായിരുന്നു
ഉം
ആഹ് ഇവിടെ അടുത്ത് വരുന്ന ബീച്ച് ആലപ്പുഴയാണ് ഇടക്ക് അങ്ങോട്ട് പോവും ആഹ് ബീച്ചൊക്കെ കാണാനേ
ഏ
കുട്ടികൾക്കൊക്കെ രസമായിരിക്കുമല്ലോ
ആഹ് അത് ഭയങ്കര ഇഷ്ടവാ ബീച്ചിൽ പോവാനൊക്കെ ബീച്ചിലും പാർക്കിലുംക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടി കുട്ടികളാ ഞങ്ങൾക്കും അങ്ങനാ അപ്പം പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ കുട്ടികൾ
പിന്നെ
ആഹ് നമ്മുക്ക് ഈ അവധിക്കല്ലാം പറ്റു പോകാൻ പറ്റത്തുള്ളൂ ഇല്ലേ പിന്നെ സ്കൂളൊക്കെ തുറന്ന് കഴിഞ്ഞ പിന്നെ അങ്ങങ് പോകാനൊന്നും പറ്റത്തില്ലല്ലോ
അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മാറാൻ പറ്റത്തില്ല ഒരു ദിവസം പോയില്ല വ്യത്യാസം എന്തുവാന്ന് ചോദിക്ക പഠിപ്പിച്ച്
ആഹ് അതാ
ആഹ് അവധിയായപ്പം പിന്നെ എല്ലായിടത്തും ഒന്ന് പോയി
ആഹ് ഇങ്ങനെ ഇരിക്കുന്നു
പിന്നെ അവിടെ എങ്ങനെ ഹോട്ടലില് റൂമ ഒക്കെ എടുത്തോ
അത് ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു ആലപ്പുഴ പോയിട്ട് ഇങ്ങെ വരാം ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാം അടുത്താ ആഹ് മറ്റ അവിടെ പോയപ്പോ ഫ്രണ്ട് അന്റെ കൂടെ പഠിച്ച ഫ്രണ്ടായിരുന്നു ഞങ്ങള് അവിടെ നിന്ന് രണ്ടു ദിവസം അവള് വിളിച്ചിട്ട് പോയതാ ഇപ്പം ആഹ് ആഹ് ആഹ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല
ഇത്തിരി ദൂര ഉണ്ടല്ലേ
ആഹ് ഇവിടുന്ന് കുറച്ചേറെ ദൂരംണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് കുന്നായത് ഇറക്കയത് കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാ പോയിട്ട് വരാൻ ആഹ് കൊറച്ച് ദൂരം ഉണ്ട് ആഹ് രാത്രിയക്കെ ആകും പോഴത്തേക്കും ഭയങ്കര മഞ്ഞ് അങ്ങ് മൂടും അഞ്ച് മണി ആറ് മണിയാകുമ്പോ അവിടെ അങ്ങ് മഞ്ഞ് മുടും മൊത്തം നമ്മുടെ അടുത്ത് നിൽ ആൾക്ക പല പോലും കാണാൻ പറ്റത്തില്ല വണ്ടിയൊക്ക ഓടിക്കുന്ന ഭയങ്ക ഡേഞ്ചറാണ്
ഓ ഓ
അപ്പം അങ്ങനൊരു പ്രശ്നള്ളത് കൊണ്ട്
ഉം ഉം
ആഹ് നമ്മള് പോയിട്ട് രാവിലെ തന്നെ ഇറങ്ങുന്നാ നല്ലത് രാവിലെ ഒരു പത്ത് ത്ത് മണി വരെ മഞ്ഞാ ചെല സമയത്തൊക്കെ പോണം ഭയങ്കര മഞ്ഞാ നമുക്ക് നിക്കാൻ പറ്റത്തില്ല ഒഹും വന്ന് കഴിഞ്ഞ പിന്നെ രണ്ടൂസം പനിയാ അതുപോലാ
ഓ ഇപ്പം ആഹ് ഇവ് ഇബടെ ഭയങ്കര ചൂടായിരുന്നല്ലേ അപ്പം അവിടെ പോയപ്പോ ഒരു സമാധാനായി കാണുംല്ലേ
ആഹ് അയ്യോ അവിടെ പോയപ്പോ ഒരു സമാധാനവൊണ്ട് പക്ഷെ നമ്മുക്ക് ചൂടാണെങ്കില് സഹിക്ക അഹ തണുപ്പ് ഭയങ്കരാവാ അവടെ നമുക്ക് നിക്കാൻ നമുക്ക് തോന്നും പിന്നെ കാണാനൊക്കെ പോയി രണ്ടൂസൊക്കെ നിക്കുമ്പോ നമുക്ക് വല്ല്യ പ്രശ്നം ഇല്ല നമുക്ക് ഭയങ്കര ഇഷ്ടം ആണല്ലോ ഇങ്ങനെ പനി പിടിച്ചാലും ഒരു രണ്ടൂസം ടൂറ് അങ്ങനെ ഒരു രീതി ഇരിക്കുമ്പോ കൊഴ പ്പല്ല്യ പക്ഷെ നമ്മളവിടെ താമസിക്കന്നൊക്കെ പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ബുദ്ധിമുട്ട് ആഹ് അത് എപ്പഴും ഇങ്ങനത്തെ കാലാവസ്ഥന്നെ ആയിരിക്കോ അവടെ
ആഹ് അവടെ എപ്പഴും അങ്ങനാ അവടെ ഭയങ്കര ചൂടത്ത് പോലും നമ്മള് പോയി നിന്നാ നമുക്കാ ചൂടേക്കത്തില്ല അതുപോലെ തണുക്കും എഹ് ഞാന് ചൂടത്തും പോയിട്ടുണ്ട് നേര ത്തെ പോയിട്ടുണ്ട് അപ്പം ചൂട് സമയത്താണ് നല്ല വെയിലടിക്കുവാന്ന് വെച്ചോ നമ്മുടെ ദേഹ ത്തോട്ട് പക്ഷെങ്കി അവടെ തണുപ്പാ ഇപ്പഴും നമുക്ക് തണുപ്പാ ഫീലിയ്യുന്നേ
ആഹ്
ആഹ് അങ്ങനപ്പോ അവളോട് ആദ്യായിട്ട് പോയപ്പോ എനിക്ക് ഭയങ്കര ഇതായിരുന്നത് അങ്ങനെ വന്നപ്പോ അപ്പൊ ഞാൻ ചോയ്ച്ചു ഇതെന്താ ഇങ്ങനെ അത്രയും വല്ല്യ വെയിലല്ലേ അടിക്കുന്നേ ഇവടെ ക്ക്യാണെങ്കിൽ പിന്നെ പറയണ്ട ഒറ്റ വെയില് അടിച്ചാ മതി കരിഞ്ഞ് പോവും അമ്മാതിരി വെയിലാ
ഓ ഓ
ഉം ഞങ്ങടെ ഈ ഇഞ ഞങ്ങടെ ഇവിടെ റബ്ബറും തോട്ടം ആയത് കൊണ്ട് ഇവിടെ വല്യ വെയിലില്ല പക്ഷെ ഇങ്ങോട്ട് താഴോട്ടൊക്കെ എറങ്ങുമ്പോഴേ തോട്ടം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പഴത്തേക്കും വെയില ഉം റെബ്ബറുംത്തോട്ടത്തിലായിട്ട് പോലും ആവിയുണ്ട് നല്ലപോലെ മഴ പെയ്യാത്തപ്പോ
ഓ ഓഹ് അപ്പം അ അവടെ ഈ ഇങ്ങനെ കാലാവസ്ഥയൊക്കെ ആവുമ്പോഴത്തേക്ക് അവർക്ക് പ്രശ്ന ങ്ങളായിട്ട് അങ്ങനെയൊക്കെ വെ എന്തേലും
ആഹ് പക്ഷെ ഭയങ്കര ഉം പ്രശ്നം എന്താന്ന് വച്ച് കഴിഞ്ഞാ റേഞ്ചോന്നുല്ല നമ്മ്ടെ ഒ പോലെ ഫോൺണാ നെറ്റ്‌വർക്ക് റേഞ്ച് ഒന്നും കിട്ടത്തില്ല
ഉം ഉം
പിന്നെ ഉം വ്യാഹ് പിന്നെ കൊറച്ച് അങ്ങൻത്തെ കൊറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ തമിഴ് നാടും ഇതും കൂടെ ചേർന്ന കെടക്കുന്നേ തമിഴ് ആൾക്കാരുവേ
ഓ ഓ
ആഹ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മടെ ആഹ് പശു വളർത്തും അങ്ങനത്തെ സ്ഥലവാ ഈ പശു ക്കളാ മൊത്തം അഴിച്ചങ്ങ് വിട്ടേക്കുവാ തമിഴ്നാട് പോലെ അപ്പൊ ഈ മ റോ ട്ടിലെല്ലാം ഇങ്ങനെ പശുവിന്റെ ആ ചാണകോം അങ്ങനാ കെടക്ക്ന്നേ അപ്പൊ ആ ഒരു കൊപ്പം ഒരു ഇത് വരുവല്ലോ ഇവിടന്ന് അങ്ങനൊന്നും ഇല്ലല്ലോ പശു അങ്ങനൊന്നും ഇല്ല
ഇല്ല ഉം
ഉം അങ്ങനത്തെ പ്രശ്നോ ഒള്ളു
അവടെ ഈ പിന്നെ ഉം എന്താ ഈ ഏലം അങ്ങനെ അതൊ ക്ക കൂടുതലോ അങ്ങനെ
ആഹ് ഏലം ഒക്കെ ഉണ്ട് നമ്മള് പോവുമ്പം തന്നെ കാണാം രണ്ട് സൈഡിലും ഏലത്തോട്ടം
ആഹ് അങ്ങനാ വിക്കാനൊക്കെ ത റോഡ റോഡിലൊക്കെ അങ്ങനെ വിക്കാനൊക്കെ ഒണ്ടോ
ആ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിക്ക്ന്ന കാണാം വളർന്ന് നിക്ക്ന്നതാ
ഓ ഒ
അപ്പം നമുക്ക് അവ്ടെ വെലക്കൊറവാ ഉം വാങ്ങിക്കുന്നേ
ഏഹ് ഇവിടെയൊക്കെ നല്ല വെലയാണല്ലോ?
ആഹ് നല്ല വെലയാ അവിടുന്നല്ലേ കയറ്റുമതി ഒക്കെ ചെയ്യുന്നത്. ഇടത്തോട്ട് എക്സ്പോർട്ടിങ്ങ് ഒക്കെ ഉണ്ടല്ലോ
പിന്നെ ഈ പിന്നാ മ് നല്ല ചക്കെക്ക ഒണ്ടല്ലോ അതൊക്കെ ഉണ്ടാ അവിടെ കൈതച്ചക്കേക്ക
ആ കൈതച്ചക്ക ഉണ്ടാ നമ്മള് ഞങ്ങള് മുണ്ടക്കയം കേറി അങ്ങോട്ട് പോകുന്നത് അപ്പൊ അവിടൊക്കെ നിക്കുന്നത് കാണാം കൈതചക്കെക്ക
ആ ഈ മല പോലെ ആഹ് മല പോലെ ഇങ്ങനെ ഉണ്ടല്ലേ ഞാനോ ഞാനിവിടെ എറണാകുളത്തങ്ങടെ പോയപ്പോ ഞാൻ അങ്ങനെ കണ്ടു അപ്പൊ അവിടെ ആ ഭാഗത്തൊക്കെ കൂടുതല് ഉണ്ടെന്നൊക്കെ പറയുന്ന കേക്കാ
ആഹ് ആ ഭാഗത്തോട്ട് ഒത്തിരി ഉണ്ട് ഇവിടോട്ടൊക്കെയാ കൈതച്ചക്കയക്ക കൊറവ് ഇവിടെങ്ങ് റെബറാ ഉം ഉം പക്ഷെ എനിക്ക് അവിടൊക്കെ പോയി നമ്മള് താമസിക്കുമ്പ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ആ അതെ നമ്മളിവിടെ ശീലിച്ചോണ്ട്
ആ കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ അവരോട് ചോദിച്ചു അവരാണെങ്കി അവരുടെ ഷർ ആ ഇതൊന്നും ഇടാതാ നടക്കുന്നത് സ്വറ്ററൊക്കെ ഇടാതെ ആ സ്വറ്റർ ഇടാതെ നടക്കുന്ന നമ്മള് സ്വറ്റർ ഇട്ടിട്ട് അതിന് മണ്ടേ കൂടെ ഷോള് ഇട്ടാല് നമുക്ക് തണുക്കും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
അവർക്ക് ചോദിച്ചിട്ടുണ്ട് അവർക്കിഷ്ടമാണോന്ന് ആ കാലാവസ്ഥ
ആ അവർക്ക് ആ കാലാവസ്ഥയാ ഇ ഇഷ്ടം അവരിപ്പ ഇങ്ങോട്ടൊക്കെ വരുവാണേ അവര് പറയൂ എന്നാ ചൂടാ ഇവിടെ എന്നാ ചൂടാ എത്രയും പെട്ടെന്ന് തിരിച്ചു പോയാ അങ്ങനാ അവർക്ക് അവര് തണുപ്പത്ത് ശീലിച്ചത് കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ടായിരിക്കും ആ
ഉം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ നമുക്ക് ബുദ്ധിമുട്ട്
നമ്മള് ഇതല്ലേ ശീലിച്ചത്
ആ അവർക്ക് പക്ഷെ എനിക്ക് അവർക്ക് ബീച്ചൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റാ അവർക്ക് കാരണം അവര് അവിടെ ബീച്ചൊന്നുമില്ലാ റെയിൻ പാളമില്ലാ അപ്പൊ അതൊക്കെ ഇവിടെ ആഹ് ഇല്ലില്ലാ അവളിങ്ങോട്ട് വരുമ്പ അവളെ അതൊക്കെ കൊണ്ട് കാണിക്കുമ്പോ അവള് അയ്യോ ട്രയിൻ അങ്ങനെ ആ ഒരു രീതിയാ അവര് കാരണം അവർക്കില്ലല്ലോ അങ്ങനെ നമ്മുക്കും അങ്ങനെ
ക്കണ്ടായിരിക്കും ഇല്ലേ ട്രെയിനൊന്നും ഇല്ലാത്ത
ആഹ് അതെ ആ മലേൽക്കൂടെ എങ്ങനെ ട്രെയിൻ പോകാനാ അയ്യോ ബസ് തന്നെ എന്ത് ഇതാ കഷ്ടപ്പെട്ടാ കേറുന്നേ
ആ അപ്പൊ അവിടൊള്ള ആൾക്കാരൊക്കെ എങ്ങനാ പോകുന്നത്
കേസ് അവർക്കങ്ങ് ശീലം നമുക്ക് കൊറേ കഴിയുമ്പോ ശീലമാകോലാ അങ്ങനെ കേ ടി സിക്കും പിന്നെ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും അങ്ങനൊക്കെയ പോവുന്ന് ബസും കാറും ഒക്കെ പോവും പക്ഷെ നമുക്ക് കാണാം പെട്ടെന്ന് ഇത് എപ്പഴാന്ന് അറിയത്തില്ല ഈ മല ഇടിഞ്ഞ് വീഴുന്നേ റോഡിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുംണ്ട് പിന്നെ പിന്നെ ഏഹ് റോഡ് വണ്ടിയൊന്നും പോവാൻ പറ്റാത്ത പോലായിക്കും ഈ കുട്ടിക്കാനം അങ്ങോട്ടൊക്കെ കേറുന്നെടത്തേ എടക്കിടക്ക് മലക്കെ ഇടിയും
ആഹ് ആഹ് ആഹ്
ഉം അങ്ങനത്തെ
ഇല്ലേ
ആഹ് മൊത്തം മലയും മഞ്ഞും ഒക്കെയാണവിടെ
ഓഹ് ഓഹ്
ഉം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ചെല സമയത്ത് നമ്മുടെ നാട് തന്നെ നല്ലത് നമ്മുക്കെപ്പഴും ആഹ് നമ്മുടെ നാട് തന്നെ നല്ലത് വേറൊരിടത്ത് പോകുമ്പഴാണ് നമ്മളെ നാടിന്റെ മഹത്വം മനസ്സിലാവുന്നെ
ആഹ് അതെ അതെ വല്ലപ്പോഴൊക്കെ പോയി പോവാനായിട്ടുള്ളൊരു രസവെ ഉള്ളു ഇവിടേക്ക് അല്ലേ
ആഹ് അതെ അത് കാൺ നമ്മളാ കാണാൻ പോവുന്ന ആ ഒരു രസേ ഒള്ള് എല്ലാടെത്തും അ അ അവർക്ക് നമ്മുടെ ഇവിടം കാണുമ്പോ ഭയങ്കര രസാ റബറ് തോട്ടൊക്കെ കാണുമ്പോ അവിടെ അങ്ങനെ റബ്ബറൊന്നും ഇല്ലല്ലോ അപ്പൊ അവർക്ക് അത് കാണുമ്പോ ഭയങ്കര രസവാ ഓരോരുത്തർക്കും ഓരോ ഇതു ഉണ്ടല്ലോ
ഇഷ്ടം ഉം ഉം ശരിട്ടോ ഞാനേ പിന്നെ വിളിക്കാം
ആഹ് ശരിന്നാ